ഹലോ ആഹ് കേൾക്കാവോ?
കേക്കാം.
ആഹ് എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങള്?
ഓസുഖം അവിടെ എന്തൊക്കെയണ്ട് വിശേശം?
ആഹ് ഇവിടെ ഇങ്ങനെ പോന്ന്. മഴയൊക്കെ ഇണ്ടോ അവിടെ?
ആഹ് ഇവിടെ ഇന്നലെവരെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ നല്ല വെയിലാണ്.
ആഹ് ആഹ് ഇവട് ഇല്ല ഇവിടെ മഴ കുറവാണ്. ഒരു രണ്ടു മൂസം മുൻപ് രാത്രിയില് കിട്ടി മഴ അതല്ലാണ്ട് പിന്നെ, ആ ഇന്നലെ ഉച്ചക്ക് ചെറുതായിട്ട് ഒന്ന് ചാറി അങ്ങനെ വേറൊരു ഇതില്ല പിന്നെ
ഓ ഇവിടെ പക്ഷെ നല്ല മഴയാണ് പെയ്ത് കഴിഞ്ഞാൽ നല്ലോലങ്ങ് പെയ്യും. മ്
മ്ഹ് ആഹ് ന്ന് ഇന്നിപ്പോ സ്കൂൾ കുട്ടികൾ സ്കൂ മാരീഡാണോ?
അല്ലല്ല.
അല്ല ആഹ് ഓക്കേ. മ് ജോലി ജോലിക്കെങ്ങാനും പോണതാണോ?
അല്ല അല്ല ഞാനിപ്പം പഠിച്ചോണ്ടിരിക്കയാണ്.
ആഹ് ആഹ് ഓക്കെ എന്താ പഠിക്കുന്നെ?
ഞാനിപ്പം ബി ടെക്ക്. മ്
പ്പൊങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്?
ഇപ്പൊ ഇ ഇല്ല ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച കോളേജ് അടച്ചതേ ഉള്ളൂ, അപ്പോ ഇനി ഒരാഴ്ച അല്ല ഒരു മാസം വെ ക്കേഷനാണ് അടുത്ത മാസം പോയാതി മ് ചേച്ചി മാരീഡാന്നോ?
അതേ മാരിടാ. എനിക്ക് ഏ രണ്ട് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളാണ്. ആഹ് മ് അഹ് ഒരു മൂത്ത ആള് ക്ക് മൂന്നര വയസ് അപ്പൊ ആളെ ഒന്ന് നേഴ്സറീല് ചേർക്കി അങ്ങനെ. ഉസ്കൂളില് അപ്പൊ ആ ഒന്ന് ഫസ്ഡേ ആയിരുന്നു അപ്പൊ ആഹ് വാ കാലത്ത് അത് തന്നെയായിരുന്നു പരിപാടി അപ്പൊ. സ്കൂളിൽ കോണ്ടന്നാക്കിയ അവിടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കാണ് പിന്നെ വന്നത്.
ആഹ് ഉച്ചക്ക് കൊച്ചുങ്ങളേം വിട്ടാ?
ആഹ് അവിടെ കൊറച്ചു നേേരം വിരിക്ക.
പക്ഷെ ഞങ്ങളവിടെ എന്റെ അനിയനെ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കി അവനെ വൈകിട്ടേ വിടത്തുള്ളൂ. അവർക്കൊക്കെ വൈകിട്ട് ഒരെ ക്ലാസ് ഇണ്ട്
ആഹ് ശെരി ആ വല്യ വ ക്ക അതെ വിട്ടു ഇവിടെ അവർക്ക് ഒരു മണിരെ ക്ലാസ് ഉണ്ടായിരുന്നു വലിയവർക്ക് ആ അവരും വിട്ടു ഇപ്പോ ഇവിടെ എട്ടില ഒമ്പിലൊക്കെ പിടിക്കണവര്
ഉം ഉം
ഉം അങ്ങനെ
ഉം പിന്നെ ബാഗൊക്കെ മേടിച്ചായിരുന്നോ കൊച്ചിങ്ങക്ക്
ആഹ് ആ ബാഗൊക്കെ വാങ്ങി ബുക്കും സാധനങ്ങളൊക്കെ ഒക്കെ ഇന്നലെ തന്നെ പർച്ചേസിങ് കഴിഞ്ഞ് ള്ളന്നല്ലേ ആഹ് പിനെ
പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാന്ന ഇരിക്കുന്നേ
ആഹ് ഫുഡൊക്കെ കഴിഞ്ഞു ഒരാളൊക്കെ കെടന്ന് ഒറക്കി. ട്ട്ണ് പോയി ഇരിക്കണ് ആഹ് ഒരാള് പിന്നെ ടി വി കണ്ടിരിക്കാണ് ഉം
ഉം
അവിടെ മഴ ഇങ്ങനെ മഴ പെയ്താല് വെള്ളൊക്കെ കേറുന്ന സ്ഥലാണോ
ആഹ് കൊറച്ചു താഴ്ചെ നല്ല രണ്ട് മൂന്നു ദിവസം മഴ പെയ്താല് ഇവിടെ ഞങ്ങളടെ വാഷ്രമൊക്കെ വാഷ്രമലൊക്കെ വെള്ളം പൊങ്ങും
അഹ് ആഹ്
ഉം അത്രക്ക് ഉം കൊറച്ച് താഴ്ചയില് ള്ള സലാണ്.
അയ് ശരി അപ്പൊ ബുദ്ധിമുട്ടാവുല്ലോ ബാത്റൂമിലൊക്കെ പോവാൻ
ആഹ് കൊറച്ച് ബുദ്ധിമുട്ടാണ് ആ സമയാംപ ഞങ്ങളങ്ങ് ഞങ്ങളടെ വേറെ റിലേറ്റീവിന്റെ വീട്ടിൽ
വീട്ട് ആഹ് ആഹ് ഇവിടെ ഇപ്പൊ ഹസ്ബന്റെ വീടിന്റെ അവിടെ അങ്ങനെ വെള്ളത്തിന് പ്രശ്ന ഇല്ല പുഴയും തോടും ക്കിണ്ട് ചുറ്റിനും എന്നാലും അങ്ങനെ പ്രശ്നല്ല പക്ഷെ ആ വല്ലാണ്ട് മഴ പെയ്ത് പുഴ നിറഞ്ഞ് ആല് ക ആ കരക്കേക്കി കേറുവല്ലോ
ആഹ്
ആ അങ്ങനെ വല്ല അധികം ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ കൊഴപ്പൊന്നുല്ല പുഴ നെറയാറില്ല അങ്ങനെ
ഉം ഇപ്പഴത്തെ കാലത്ത്ന്ന് പറയുമ്പം ഇപ്പം പ്പഴാ വരുന്നെന്ന് നമുക്ക് പറയാ ഒക്കത്തില്ല വെയില് വരണ്ട സമയത്തായിരിക്കും ഇപ്പ മഴ പെയ്യുന്നത്
ആഹ്
കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുവല്ലയോ
ഉം
പിന്നെ
ഉം ആ അപ്പൊ എന്റെ സ്വന്തം വീട്ടിണ്ടല്ലോ അവിടെ മഴ പെയ്തു കഴിഞ്ഞാ ഇതുപോലെന്നാ വെള്ളം കേറും ഉം അത് അവിടേക്ക് പോണ വഴി എന്ന് പറയുന്നത് പാടത്തിന്റെ നടുക്കീലൂടെയാ ആഹ് പാടം നെർഞ്ഞ് അ് കവിഞ്ഞ് റൊട്ടിക്ക് കേറും. അപ്പൊ നമ്മ ഈ സ്കൂൾ ടൈമിലൊക്കെ അ് ചെലപ്പോ ആഹ് വെള്ളം നീന്തീട്ട് വേണം സ്കൂളിക്കൊക്കെ പോവണം
ആ പക്ഷെ അത് നല്ല രസൊക്കെല്ലേ ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉള്ളപ്പോ നല്ല രസ രസല്ലേ?
ആ് അതൊക്കെ രസമാണ് പക്ഷെ നമ്മള് സ്കൂളിക്ക് ഈ യൂണിഫോമ ഒക്കെ ഇട്ട് പോകുമ്പോന്ന അനഞ്ഞ് അവിടെ ചെതിരിക്കാ ഇത്തിരി ഇതല്ലേ?
അത് ശരിയാണ്
ആഹ് അതൊത്തിരി ബുദ്ധിമുട്ട ടാ അങ്ങനെക്കെയിര്ന്നു. മഴക്കാലത്ത് സ്കൂൾ ലൈഫ് വരുമ്പോ പിന്നെ ആ അതിലേ വരൂ ആഹ് അല്ല സ്കൂള് വിട്ടിട്ട് വരുമ്പോ പിന്നെ എങ്ങനായാലും കൊഴപ്പല്ല അടിച്ച് പൊളിച്ച് സൈകിളും ചൗട്ടി. വെള്ളത്തി കൂടെ
ഹ് ഉം ഉം
എഹ്
ഉം സ്കൂളിലേക്കൊക്കെ പിന്നെ ഒത്തിരി ദൂരൊ ക്കെണ്ടോ വീട്ടിന്ന്.
ആഹ് കൊർച്ച് അ് ഇണ്ടായീര് ന്ന്. ഞാൻ സൈക്കിളിലാ പോയിര്ന്നേ ആഹ് ബെസ്സ് വെര് ണ്ട്.
ഉം
ബസ് റൂട്ടൊക്കെള്ളതാ.
ഉം
ഉം പിന്നെ എന്തൊ ക്കെയാണ് വിശേഷങ്ങള് പിന്നെ
ഓ യാത്രക്കെ പോവാന് ഇഷ്ടാന്നോ?
ആഹ് പിന്നെ യാത്ര പോവാന് ഇഷ്ടല്ല
ഹിം
നമ്മുടെ സാഹചര്യം കൊണ്ട് പ്പൊ പോവാം പറ്റ്ന്നില്ല അന്ന് അതാണ് ഏ കഴിഞ്ഞൊ ല്ലൊക്കെ ഞങ്ങ പോയിട്ടുണ്ടയിരുന്നു വെക്കേഷൻ ടൈമില്.
ഉം
അ് ഫാമിലിയായിട്ടാ ഞങ്ങള് പോവാല് ആഹ് എന്നാ നമ്മുടെ കസിൻസൊക്കെ കൂടും കൂടിട്ട്.
ആഹ് സത്യം അതൊക്കെ നല്ല വൈബാണ്.
അതെ അതൊരു സൂപ്പാർ വൈബന്നെ ത്
ഉം ഹും
ഇത്തവണ അങ്ങനെ പോവാം പറ്റില്ല സിറ്റുവേഷൻ കൊർച്ച് മോശായിരുന്നു. ഉം ഉം പിന്നെ പിന്നമ്മ ജോല്യൊന്നുല്ല അല്ല മാരീഡല്ല. എ ജോലിയൂണ്ട് അപ്പങ്ങനെ മടിച്ച് മടിച്ച് നടക്കും. ഫ്രീ ബേടായിരുന്നു.
മാരീഡായിക്കഴിഞ്ഞ കൂട്ടിലിട്ട കിളിയെ പോലൊക്കെല്ലേ.
ആഹ് കുട്ട്യാള്. പിന്നെ അവർക്ക് വേണ്ടീട്ടായി.
ഉം
അങ്ങനെ ആഹ് അന്ന് കുട്ടികളായിരുന്നപ്പോ നമ്മ സ്കൂളിലേക്കൊക്കെ പോവുമ്പോ വെറും പരിപ്പ്, കടല അങ്ങനൊക്കേയായിരിക്കും നമ്മടെ ഭക്ഷണ രീതികള്. ഏ അധികം പച്ചക്കറികൾ ഒന്ന് അങ്ങനെ ഒന്നും കൂട്ടില്ല. പക്ഷേ പ്പോ മരീഡി ന കഴിഞ്ഞ് ഏ കഴ്ഞ്ഞേനേഷം എല്ലാം കൂട്ടും.
ഏ എന്റെ വീട്ടിലും പറയാ ഞാനങ്ങനെ പച്ചക്കറികളെ കൂട്ടാറില്ല വീട്ടിലും പറയുന്നതാ വേറൊരു വീട്ടി ചെന്ന് കയറുമ്പഴേ അറിയത്തൊള്ളൂ അവിടെന്ന് നീ എല്ലാം കഴിക്കാൻ പഠിക്കാൻ നോക്ക്
ആ അത് കറക്റ്റ് ആണ് ഒരു പറയണത് ഹ് ഹ് കാരണം ഇവിടെ വന്നു നമ്മുടെ ഇഷ്ടങ്ങളില്ല ഭർത്താവിൻ്റെ കുട്ടികളുടെ അങ്ങനൊക്കെയാ അവ ഓട്ടോമറ്റിക്കലി അങ്ങനെ ആയി പോവും ആ അങ്ങനെയാണ് ഞാനും അങ്ങന ഒക്കെ തന്നെയ ആായിരുന്നു ഇഷ്ട നമ്മുടെ ഇഷ്ടത്തിന് മാത്രം ഇഷ്ടപ്പെട്ടല്ലെങ്കി നമ്മോട് പ അങ്ങെ അത് വേണ്ട എന്നുള്ള രീതിയില് ഭക്ഷണമേ കഴിക്കില്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൊ നമ്മുടെ ഇഷ്ടങ്ങളും ശീലങ്ങളും ഒക്ക ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് മാറിപ്പോയി
ഉം നമ്മുടെ സ്വന്തം വീട്ടിൽ പെരുമാറുന്ന ത്ര ഫ്രീഡം ഭർത്താനുമായിട്ടുള്ള പെരുമാറ ക്കത്തില്ലേ അത്ര ഫ്രീഡ
നമുക്ക് ആയിട്ടൊരു ഇടം അത് ഇപ്പൊ ഹസ്ബൻഡന്റെ വീട്ടിൽന്ന് നമ്മൾ മാറി നിക്കണം അങ്ങനെരു ഫ്രീടം കിട്ടണം എന്നുണ്ടെങ്കില്
ഓ
ഇ ഞങ്ങള ഇത് ഇപ്പോൊ കൂട്ട് കുടുംബംണ് ട്ടോ അപ്പൊ ഏ എല്ലാവർക്കുംടെ ഇഷ്ടങ്ങളൊക്കെ നോക്കണ്ടേ നമ്മ ഒറ്റയ്ക്ക് നട് അങ്ങനെ
ആഹ ഉഹ ഉ കൂട്ടുകുടുംബംന്ന് പറയുമ്പോം ആ
ആ അതായത് ആ ഭർത്താവിന്റെ ഭർത്താവിന്റെ അമ്മ ആ പിന്നെ മൂത്ത ചേട്ടനും അവരെ കുട്ടികളും
ഓ അങ്ങനെ ആ ആ
ആ ഒരുര് ഏഴു പേര ഹസ്ബൻറിിന്റെ ആ ഇവര് നാലാളും മൂന്ന് പെണ്ണു ആണ്
ഓ എല്ലാരും ഇപ്പൊ നിങ്ങള് എല്ലാരും ഒരുമിച്ചാ
ഇല്ല ഇല്ല പെങ്ങന്മാരൊക്കെ കല്യാണംക്കെ കഴിഞ്ഞ് പോയി
ആംഗളമാരെല്ലാം ഒരുമിച്ചാ
ആ അയില് രണ്ടാള് ഇപ്പൊ വീട്ടിലള്ളു തറവാട്ടീയില് ഒരാള് ന ഓ തൊട്ടപ്പുറത്ത തന്നെ ഒരു വീട് അവര് വാങ്ങിീട്ട് ആ വീട്ടിലാണ് താമസം ആ പിന്നെ ഒരാള് ഗൾഫിലാ ആ അങ്ങനെ
ആ അപ്പൊ ചുറ്റുപാടൊക്കെ നല്ല ആളുളൊക്കെ ഉള്ള സ്ഥലല്ലേ ബന്ധുക്കളൊക്കെ തന്നെ അയൽവാസികളൊക്കെ ആയിട്ട്
ഉം ഹ്
ഉം
ആ അതുകൊണ്ട് ഗുണവുംണ്ട് ദോഷവുംണ്ട് ഹ് അങ്ങനെ വേണം പറയാൻ ഹ് ഹ്
ഊം..
ആഹ്
പെട്ടെന്ന് വല്ല അത്യാവശ്യം വന്ന വിളിക്ക ളുണ്ടല്ലോ അറിയന്നൊരു ഉം
അതാണ് പറഞ്ഞ ൻ അങ്ങനെ ചില ഗുണങ്ങളും ഉണ്ട് പിന്നെ ഉം ദോഷങ്ങളും ഉണ്ട്
ഉം അതാ ബന്ധുക്കളൊക്കെ ക്കെ ആരെയുംജ്. പെട്ടെന്ന് വിശ്വസിക്ക ഒക്കത്തില്ലല്ലോ
ആ... അതെ അതെ ഹ് ഹ് അ അതെഹ് ആഹ് ഹ്
ഉം
അഎങ്ങനെ ഹ് പി.. ന്നെ ഇയാളിപ്പോൊ മാരേജ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ
ഇല്ലില്ലാ ഒരു ജോലിയൊക്കെ കിട്ടി
അ ആ അതാണ് നല്ലത് ബെറ്റർ അതാ
ഹ്മ്മ്
നമക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം കിട്ടണം അയ്‌ന് ജോലി മസ്റ്റാ..
ഊം
മ്... മമ് ആ പ്പോ ആയിക്കോട്ടെ ഞാൻ വിളിക്കാട്ടോ
ആ ഓക്കെ ശരി